കേക്കാവോ
ആഹ്ആഹ് കേക്കാംഎന്തൊക്കെ വർത്താനം
സബാ
സുഖംഎന്തൊക്കെണ്ട് അവിടുത്തെ വിശേഷം
വിശേഷം ഒന്നുമല്ല സുഖമായിട്ടിരിക്കുന്നു രാവിലത്തെ ചായൊക്കെ കുടിച്ചോ
രാവിലത്തെചായ കുടിച്ചു ചോറിന്ന് അരിട്ടു കറി ആയി ണ് രാവിലെ ഇന്ന് പുട്ട്
പുട്ടാ ഇവിടെ ഞങ്ങൾക്ക് രാവിലെ ഞങ്ങളങ്ങനെ കാപ്പി ഉണ്ടാക്കാറില്ല ചോറാണ് ഞങ്ങൾക്ക് രാവിലെ നമ്മള് വൈകുന്നേര ആണ് ആ രാവിലെ പിള്ളേർക്കൊക്കെ ചോറ് മതി രാവിലെ
അഹ് ശരി
മ് അപ്പം വൈകുന്നേരം നമ്മെ ൾ എന്തെങ്കിലും ഉണ്ടാക്കും അവര് സ്കൂളിൽ പോയിട്ട് വര്ന്നപ്പളെ എന്തെങ്കിലും കഴിക്കാൻ വേണം
ആഹ് ആ ശരി
അപ്പോ രാവിലെ എല്ലാം രണ്ടും കൂടെ അപ്പോൾ വേണ്ടല്ലോ ന്ന് വെച്ചാ അവർക്ക് രാവിലെ വെച്ച ഇങ്ങനെ കാ പലഹാലം ഉണ്ടാക്കുന്നോട് താല്പര്യം ഇല്ല ചോറ് കഴിപ്പിച്ചിട്ടാണ് സ്കൂള് വിടുക
അല്ല ആരൊക്കെ വീട്ടിലിള്ളെ
വീട്ടിൽ രണ്ട് കുട്ടികളും ഭർത്താവും അമ്മയും
അപ്പോ അമ്മക്കും വേണ്ടാ
എന്തോ
അമ്മക്കും വേണ്ട രാവിലെ ചായന്റെ കടി
അല്ല വേണ്ട വേണ്ട ഞങ്ങളെല്ലാവരും രാവിലെ ചോറ കഴിക്കുന്ന
അത് ശരി വെറുംചോറോ അത് ശരി
പിന്നെ അമ്മയ്ക്ക് ഷുഗർ ഒക്കെ ഉള്ളതാണേ അപ്പൊ ഇടക്ക് വല്ലും അമ്മ രാ വല്ല വല്ലോ ഗോതമ്പ് കൊണ്ട് എന്തെങ്കിലും അടയോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും അത് നിർബന്ധം ഒന്നുല്ല വല്ലപ്പോഴും ഒക്കെ എന്തായാലും വൈകുന്നേരം ഞങ്ങക്ക് മസ്റ്റായിട്ടും കാപ്പി വേണം എന്തായാലും പലഹാരം വേണം സ്കൂളിൽ പോയിട്ട് വരുമ്പോ ഇവര് ചോറ് കഴിക്കേല്ല
ആഹ് ഇവടീം കഴിക്കൂല
ആഹ് എത്ര പിള്ളാരുണ്ട്
മൂന്നാള്
മൂന്നു പേരൊ സ്കൂളിലാണോ മൂന്നു പേരും
അല്ല വല്ത് പ്ലസ് ടു കഴിഞ്ഞു
ഓ അത്രെ ആയോ
ഉം രണ്ടാമത് എട്ടാം ക്ലാസ്സില് ചെറുത് രണ്ടാം ക്ലാസ്സില്
രണ്ടിലോ
ഉം ചെറുത്
ഉം ആഹ് ആഹ് ആഹ് രാവിലെ എല്ല എ ഴെ മ സ്കു മൂന്ന് സ്‌ ഒരു മൂന്ന് പേരും ഒരു സ്കൂളിലാണോ അല്ല ആഹ് അ ഇവിടെ മൂത്തത് നാലാം ക്ലാസ്സില് രണ്ടാമത്തെ എൽ കെ ജിയിലാ ഇത് ഈ വർഷം ചേർത്തതേ ഉള്ളൂ
അത് ശരി ഇല്ല ഇവിടുത്തത് നാലാം ക്ലാസ് വരെ ഇവിടെണ്ട് യു പി ഇണ്ട്
ആണോ
പിന്നെ അഞ്ച് മുതല് ഏഴ് വരെ വേറെ ക്ലാസ്സ് സ്കൂള് എട്ട് മുതൽ പത്ത് വരെ വേറൊരു ക്ലാസ്സ് മൂന്ന് സ്കൂളാ
ആഹ് ഇവിടേം അങ്ങനാ ഇവിടെ അങ്ങനെ ഫുള്ള് പ്ലസ് ടു വരെയുള്ളൊരു സ്കൂളില്ല നമ്മക്ക് പിന്നെ ഓരോരോ സ്‌ സ്കൂള് ഒന്ന് തൊട്ട് നാല് വരെയൊരു സ്കൂളില് പിന്നെ ചെറുക്കൻ പഠിക്കുന്നത് ഒന്ന് തൊട്ട് ഏഴു വരെയൊണ്ട് അപ്പം പെൺകൊച്ചു പഠിക്കുന്ന ഒന്ന് തൊട്ട് എൽ കെ ജി തൊട്ട് നാലു വരേ ഒള്ളൂ രണ്ടുപേരും രണ്ട് സ്കൂളിലാണ്
ആഹ് ശരി ശ
അങ്ങനെ പോകുന്നു ഉച്ചക്ക് എന്താ കറിയക്കെ
ഉച്ചക്കത്തെ ചെരങ്ങ
ചേനാ
ചെരങ്ങ ചിരങ്ങ.
അതെന്താ
അത് മത്തന്റക്ക മാതിരിക്ക്ല്ലേ ചെരങ്ങാ നീണ്ടിട്ട്
ഓഹ്‌ ഓഹ് ഓഹ്‌, നമ്മടെ ഇവിടെ അയിന് വേറെന്നാ പേരേതാണ്ടാ പറയുന്നേ
അത് ശെരി.
പിന്നെ
ചെമ്മീനൊന്നും എറച്ചിം മീനൊന്നും ഇല്ലേ
ആഹ് ചിക്കൻണ്ട്.
ചിക്കൻ ആഹ്
ഹ്മ്മ്, പിന്നെ ഇല്ലല്ലാ അത് പൊരിക്കാനാ
പൊരിക്കാൻ ഓഹ് എല്ലാർക്കും പൊരിക്കുന്നതാണല്ലോ ഇഷ്ടം കറി വെക്കാനറ്റൂലാ
ഹ്മ്മ് പിന്നെ ഇന്ന് ഇന്നലെ ഇന്നലെ കറി ഇണ്ടാക്കീനി അപ്പൊ ഇന്ന് പൊരിക്കാരാര്ച്ച്
ആഹ് ആഹ് ഇവിടെ ഇവർക്ക് കറി വെച്ച് കൊടു ത്താ ഇവര് കഴിക്കേലെ അവർക്ക് പൊരിച്ചു കൊടു മീനാണെ ങ്കിലും പൊരിച്ചു കൊടുക്കുന്നത് കൊടുത്താലേ അവർക്കിഷ്ടം. പിന്നെ ഇതുപോലെ ഈ മത്തങ്ങ പ ക്കെ പറഞ്ഞ സാധനം ഈ പച്ചക്കറി ഐറ്റംസൊന്നും കഴിക്കത്തില്ല ഇവര് ഇവർക്ക് മോര് കറി പപ് പടം അച്ചാറ്, ഏഹ് മെഴുക്കുപൊരട്ടി തോരനൊക്കെ വെച്ച് കഴിഞ്ഞാ കഴിക്കത്തേ ഇല്ല
ആഹ്
ആഹ്‌ അങ്ങനെയുള്ള സാധനങ്ങളോട് പിന്നെ ചിക്കനായത് ഏറ്റവും കൂടുതലിഷ്ടം അത് മിക്കപ്പോഴും ചിക് ക്കൻ കാണും.
ആഹ് ഇവടിം അങ്ങന തന്നെ ഇവിട ചെറുതിനൊന്ന് ഒത്തു കൂട്ടൂല ചിക്കൻ ഇണ്ടെങ്കി മാത്രം കൂട്ടൊള്ളൂ
ആഹ് ഇവടെ അങ്ങനാന്നെ പിന്നെ വൻ പയറ് ചെറുപയറ്
ആഹ്
ഏഹ് തോന്നിയാ മാത്രേ കഴിക്കു
ആഹ് ആഹ് അല്ലേ കഴി
ആ അല്ലേ കഴിക്കിയേല്ലാ
വീട്ടിലാരൊക്കെയുണ്ട് വേറെ
ഇവിടെ ഞങ്ങള് സ്വന്തം വീടാണ്. പിന്നെ ഇന്റെ ഇവിടെ കൊണ്ടന്നോട്ട്ത്ത് ഒര് എളച്ഛനും എള ച്ചിയും പിന്നെ രണ്ട് നാത്തൂമ്മാര് ഇമ്മണ്ട് വാപ്പ മരിച്ചിട്ട് അഞ്ചു വർഷം കഴഞ്ഞ്
ആണോ ആഹ്
എന്താ പച്ച കൃഷിയൊക്കെ ഇണ്ടോ കൃഷിയൊക്കെ ഇണ്ടോച്ചാ
എന്തോ
കൃഷി കൃഷിണ്ടോന്ന്
കൃഷി കൃഷിന്ന് പറഞ്ഞാല് വലുതായിട്ടൊന്നുല്ല ഞങ്ങളുടെ അമ്മ വെക്കുന്നതാണേ വലുതായിട്ടൊന്നുല്ല ഇച്ചിരി പയറുണ്ട് ബത്രിക്കയുണ്ട് ഏഹ് പിന്നെ വെണ്ടയുണ്ട് ചീര ചീരയുണ്ട് അ ത് ഞങ്ങളുടെ അമ്മ എനിക്ക് ഇതിനോടും താല്പര്യല്ല കൃഷി ചെടികളൊന്നും ഞാൻ വെക്കുയേല്ലാ അമ്മ അവിട്ന്ന് ഇതിലെയൊക്കെ പോയിട്ട് വരു എന്തേലും അരിയും വിത്തൊക്കെ കൊണ്ടന്നു കഴിഞ്ഞാചുമ്മാ വെക്കുന്നതാ അത് പിടിക്കേം ചെയ്യും അപ്പൊ നമുക്ക് ഒര് കറിക്കുള്ളത് കിട്ടും. കാരണം എന്താന്ന് വെച്ചാ പായറൊക്കെ നമുക്കൊരു തോരൻ വെക്കണം അത്യാവിശൊന്നുല്ല പെട്ടൊന്ന് പോയി രാവിലെ പറിച്ച് ഇച്ചിരി തോരൻ വെക്കണമങ്കിൽ അതിനുള്ളത് കിട്ടും. എ വെണ്ടക്കാണെങ്കിലും അങ്ങനെ
നമ്മൾക്കാവല്ലോ
അതെ പിന്നെ ചീര ചീരേ എന്നൊക്കെ പറഞ്ഞ സാധനം നമ്മള് വെറുതെ കൊണ്ട ഇട്ടാലും ഉണ്ടാാവുന്ന സാധനമാണല്ലോ നമ്മുടെ ഈ പ ച്ചക്കളറുള്ള ചീരയില്ലേ നാട്ടിലെ ചീര
അ ആഹ് ആ ഞാൻ ണ്ടക്കി
ആ അത് നല്ലതല്ലേ അത് നമ്മള് വെറുതെ കൊണ്ടോയി നട്ടാലും പെട്ടെന്ന് കിളുക്കുന്ന സാധനവാ അപ്പൊ അത് എടുത്തിട്ട് രാവിലെ തോരം വെച്ച് ഇച്ചിരി മു ട്ടൈം പൊട്ടിച്ചിട്ട് ചിക്കി എടുത്ത് കഴുമ്പോഴത്തേനും അത് കഴിക്കും പിള്ളേര്
ആഹ്
അത് നല്ല സാധനമാണല്ലോ അപ്പം അങ്ങനെ കൊറച്ച് അവിടെ ഇവിടെക്കെ ഇച്ചിരി ഇച്ചിരിയൊക്കെ ഉണ്ട് ചെടികള് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല അതും ഈ പറഞ്ഞപോലെ അവിടെ ഇവിടെയൊക്കെ ഇച്ചി ഞാൻ എനിക്കിഷ് ടവില്ല ചെടിയൊക്കെ വെക്കാൻ കാണാൻ ഭയങ്കര ഇഷ്ടവാ പക്ഷെ വെക്കുന്നതൊക്കെ ഭയങ്കര മ ടിയാ ആഅ് എനിക്ക് ഇഷ്ടവില്ല അപ്പൊ അത് കാരണം ഒത്തിരിയൊ ഒന്നും ഇല്ല അവിടെ എവിടെ ക് ഇച്ചിരി ഇച്ചിയൊക്കെ ഉണ്ട് അവിടെ പക്ഷേ ഇത് ഉണ്ടോ
നമ്മടെ ചെടികളത്തണ്ട് ചെടി തോണന്നില്ല ഞാൻ ഞൻ കൊറെയൊക്കെ ഉണ്ടാക്കിന്ന് പിന്നെ വയറന്നട്ടിട്ടുണ്ടായി വരുന്നോള്ളു മുളച്ച് വന്നോള്ളു പയറ് വെണ്ട ചീരക്കെ
അ എന്നാന്ന് വെച്ചാ ഈ നമ്മളൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാല് അതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ അതിനെ നമുക്ക് പരിപാലിക്കണം അപ്പൊ നമ്മൾ വെച്ച് ച്ച് കഴിഞ്ഞേച്ച് ഏ് കൊറച്ചു നേരം വെച്ച് വെച്ച് പോയ് ആദ്യമൊക്കെ ചെന്ന് നോക്കും പിന്നെ പിന്നെ നമ്മൾ അതിനോടുള്ള ആ ഒരിതങ്ങ് പോ താല്പര്യം അങ്ങ് പോകും പിന്നെ അത് അവിടെ കിടന്ന് കിൾ ക്കോ ഓ ചീയ്യുവോ ചെയ്താലും നമ്മള് തിരിഞ്ഞു നോക്കുകേല്ല അപ്പൊ വെക്കുവാണെങ്കിൽ നമ്മൾ അതിനെ നല്ലായിട്ട് പരിപാലിക്കണം അല്ലെങ്കി വെക്കരുത് ഇവിടെ അമ്മ പിന്നെ വെള്ളം ഒക്കെ ഒഴിച്ചോളും അമ്മ തന്നെ നട്ട് വെള്ളമൊക്കെ ഒഴിക്കും അത്യാവശ്യം ചെയ്തോളും പിന്നെ അമ്മയ്ക്കൊക്കെ വയ്യാത്തതാണേ അപ്പം ആഹ് പിന്നെ ആകാൻ വീട്ടിൽ എല്ലാം ചെയ്യും ഇച്ചിരി കപ്പ അവിടെ ഇവിടെ ഒക്കെ രണ്ട് മൂന്ന് കപ്പയും ഒക്കെ നട്ടിട്ടുണ്ട്
അവിടുമ്മാക്കൊണ്ട് കപ്പ കപ്പി മഞ്ഞളൊക്കെ
ആഹ് അതൊക്കെ നല്ലതല്ലേ ഒരു ഒരു രണ്ട് ചൂട് കപ്പ കിട്ടിയുകവാണെങ്കി നമുക്ക് കഴിക്കാനുള്ളത് കിട്ടുകേലേ പിന്നെ ചേന ചേമ്പ് കാച്ചില് അങ്ങനെയുള്ള ഐറ്റംസ്‌ ഒക്കെ ഉണ്ട്
ആഹ്
വാഴയൊണ്ട്
ഞാന് വായ കുഴിച്ചിട്ടേനി അത് കൊഴച്ചു വന്ന് ഒടിഞ്ഞ് പോണ് അത് പുയു എന്തതായതാണ്
ആഹ് ഹാ
ഉം
വാഴ ഇവിടെ ഇവിടെ രണ്ടുമൂന്ന് എണ്ണം ഉണ്ട് അപ്പൊ നമുക്ക് കഴിക്കാനുള്ളത് വിക്കാൻ അങ്ങനൊന്നുമില്ല നമുക്ക് മുക്ക് കഴിക്കാനുള്ള ഒരു കൊലയൊക്കെ കിട്ടും അപ്പോ അത് ആയിക്കഴിയുമ്പോ നമ്മളത് വെട്ടും പിന്നെ എല്ലാം മൊത്തത്തി നമ്മൾ കഴിക്കത്തില്ലല്ലോ കൊറച്ച് അയൽവക്കത്തെ വീട്ടിൽ കൊടുക്കും വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം ഇച്ചിരി കൊടുക്കും
ആഹ്
പിന്നെ കൊറച്ച് പച്ചക്ക് കിട്ടുമ്പോ അത് കറി വെക്കും
ആഹ് എന്നിട്ട് ഇപ്പോ അത് ഉച്ചയ്ക്കുള്ളത് ആയോ
ഉച്ചക്കത്തെനുള്ളതായി രാവിലെ നമ്മള് ചോറ് വെക്കുവല്ലോ അത് ഉച്ചക്കത്തെനും ഉണ്ട് അപ്പൊ വീ പകല് ഞാനും അമ്മേം തന്നെ ഉള്ളല്ലോ പ്പ ഞങ്ങക്ക് രണ്ട് പേർക്കും കഴിക് നുള്ളത് ഉച്ചക്കത്തെന് ഉണ്ട് പിന്നെ ഒരു മൂന്ന് മണി മൂന്നര ആവുമ്പോ ഒരു കൊച്ച് വരും അപ്പൊ മൂന്ന് മണി സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കും ഉണ്ടാക്കി കഴിയുമ്പോ മൂന്നേ മു- - ക്കാലാവുമ്പോ ആ കൊച്ച് വരും രണ്ടാമത്തത് അഞ്ച് മണിയാവും വരുമ്പം ആ സമയം മൂന്ന് മണി തൊട്ട് പിന്നെ എൻ അപ്പോ എന്തെലും ഉണ്ടാക്കും ചപ്പാത്തിയോ അല്ലെങ്കി ഏഹ് എന്തെലും അടയോ മധുരം വെച്ചിട്ടുള്ള എന്തെലും അടയോ
അത് ശരി
കട്ടയോ ചപ്പാത്തി ഉണ്ടാ - - ല്ല ഒത്തിരിയൊന്നും ഇല്ല കാരണം എന്താന്ന് വെച്ചാ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര പാടാ നമ്മള് തന്നെ ഒരാള് തന്നെ അത് ഒണ്ടാക്കി പരത് - - ത്തി ഒണ്ടാക്കണ്ടേ അത് പണിയാണ് അപ്പം പഠിത്തം ഇല്ലാത്ത ദിവസം ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ ന ഞാൻ ചെയ്യത്തോളു
ആഹ്
അത് ഇവർക്കാണെങ്കിൽ ചപ്പാത്തിയും ആ ഏറ്റവും കൂടുതൽ ഇഷ്ടവും പക്ഷെ അത് ഒണ്ടാക്കുന്ന എന്തോ
എന്തേലും വർക്ക് ചെയ്യണ്ടോ
ഇല്ലില്ല ഞാൻ ജോലി ആയിരുന്നു അപ്പൊ ഈ രണ്ട് കുഞ്ഞ് എളയ കൊച്ച് ആയപ്പഴുത്തെന് ഞാൻ നിർത്തി ർത്തിയാരുന്നേ എന്നാന്ന് വെച്ചാ രണ്ടു പേരും കൂടെ അമ്മയ്ക്ക് രണ്ടുപേരേം കൂടെ നോക്കാൻ പാടായിരുന്നു അപ്പം പിന്നെ എളയ കൊച്ച് ആയപ്പോഴത്തേനും പിന്നെ എളയ കൊച്ച് ഒണ്ടായി കഴിഞ്ഞ് ഒരു രണ്ട് രണ്ട് വയസായപ്പോ പിന്നെ ഞാൻ ജോലിക്ക് കയറി പിന്നെ ഞാൻ എ - - എറങ്ങി എന്നാന്ന് വെച്ചാ രണ്ടു മാസം ഇപ്പൊ അവധി അല്ലാരുന്നോ സ്കൂളെ അപ്പൊ രണ്ടു പേരേം കൂടെ കൊണ്ടുപോവില്ല
സ്കൂളിലാ
ആ സ്കൂളിലാ ഞാനോ
ആഹ്
ഞാൻ സ്കൂളിലല്ലഞാൻ അക്കൗണ്ടന്റായിരുന്നു
ആയി ശെരി
ആ്ഹ് അപ്പത്തെനും രണ്ണ്ട്മാസം സ്കൂൾഅവധിയാണ്ട് രണ്ടപേരും വീട്ടിഇരിക്കുവല്ലേഅപ്പൊ രണ്ടുപേരെകുടി നോക്കാൻമ്മക് ക്പാടാ അപ്പൊ പിന്നെ ഞാൻ നിർത്തി ഇനിയിപ്പരണ്ടേരെസ് സ്കൂളി പോവാതൊടങ്ങിയാ എവിടെലും ജോലിക്ക് കേറണം
പത്ത്പ്ലസ്ടു കഴിഞ്ഞരെ എടുത്താത
ഞാൻ പ്ലസ്ടു കഴിഞ് അക്കൗണ്ട്സി പഠിച്ചതാ
അയ് ശെരി ഞാൻപഠിച്ച ഞമ്മള് കുടുംബശ്രീവഴിവന്നാണ്ടേ അയ്പഠിച് സർട്ടിഫിക്കററ്റൊക്കെ കിട്ടികന് പിനാണ്ട് കേറിട്ടൊന്നുല്ലപിന്നെ ഫുള്ളായി ന്നന്തായാതന്നറിയില്ലല്ലോ നമ്മള് അങ്ങനാവുമ്പള്
ആയ് ഞാാന് കമ്പ്യൂട്ടറൊ ക്കെകൊറെ പഠിച്ചതാണേ
ആയ് ശരി
അപ്പങ്ങനെ ജോലിക്ക് കേറി കേറി കൊറെവർഷം ജോലിയൊക്കെ ചെയ്തായിരുന്നു പിന്നെ ഈ രണ്ടുപേരൂടെ അമ്മയെക്കകൊണ്ട്പാടായിണ്ട് ഇപ്പ തൽക്കാലം നിർത്തിവച്ചിരിക്കുവ ഇനിയിപ്പൊ കൊറച്ചുകൂടെ ആുമ്പോഴത്തന്നെ പോണം
ഉം എവിടെര് ന്നകടലേര്ന്ന് ഇന്നാ ഓക്കേ
ന്ന ശെരി